ആഹ കേക്കാലോല്ലേ
ആഹ കേക്കാം കേക്കാം
ആഹ എന്ന എടക്കയിരുന്നു
ഞാൻ വന്ന് ചുമ്മാ ഇരിക്കുവായിരുന്നു
ആഹാ പണിയൊന്നും ഇല്ലേ
ഇഷ്ടംപോലെ പണിയുണ്ട്
ആണോ ഉ എന്നിട്ട്ന്ന ഹ ഹ ഹ ഇരിക്ക ഇരിക്ക
ഞങ്ങള ഇന്ന് സ്കൂളീന്ന് അല്ല ആ, അവിടുന്ന് ഇത് കടയിൽന്ന ഇറങ്ങിയപ്പോത്തേനും ചേട്ടൻ കുഞ്ഞു വന്നു വിളിക്കാനേ അങ്ങനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി ഞങ്ങളെ
ഹ് അന്നേരം
ഉ അത് കഴിഞ്ഞി ട്ട് വന്ന് ഇവനി ടി വി വെച് കൊടുത്തു ഉം
ഉ
അങ്ങനെ ഇരിക്കുവായിരുന്നു
മ്മ് പകുതി ഉറക്കത്തില തൊന്നു ക്ഷീണ
ഉ അല്ലല്ല ഞാൻ ചുമ്മാ എവിടെന്ന് ടി വി കാണുമായിരുന്നു ഇവൻ ടി വി കാണുന്നു ഞാൻ ഫോൺ കാണുന്നു
ആ ഇപ്പ ഇങ്ങോട്ട് ഇറങ്ങിയന്നെ കട്ടുള്ളപ്പടിയിലാണിയക്കെ കൊണ്ട് എൻ്റെ കാാല മുറിും ചോര വരും ഞാൻ അത് ശ്രദ്ധിക്കാൻ പോയി
ഉം
ഉ
ആ കുഞ്ഞു ഉറങ്ങിയില്ലേ ലെ ഒറ താങ്കളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്
ആ അവളെ ഞാൻ ഈ നെലത്തുടെ എറക്കി വിട്ടേക്കുവാണേ അതാ
ആ ഹാ
എന്റെ കാലൊന്നു മുറിഞ്ഞന്നെ കട്ടളപ്പടിയെ കൊണ്ട് ഞാൻ അയ് അത് നോക്കിയിരിക്കുവാ ചോര വരുന്നു
ഏഹ്
കാല് ഒന്ന് മുറിഞ്ഞെന്ന് ഇപ്പോ കട്ടളപ്പടിയെ തട്ടി. ഞാൻ അതും നോക്കിക്കൊണ്ട് നിക്കുവാരുന്നെന്ന്
ഏഹ്
ഞാ പറയുന്ന കേൾക്കത്തില്ലേ
ഹലോ
ഹലോ ഞാ പറയുന്ന കേക്ക് ഞാൻ പറയുന്ന കേൾക്കത്തില്ലേ ഹലോ
പൊന്നുണ്ട്
ആണോ ഇവിടെ കൊഴപ്പൊ ഒന്നുഇല്ല
ആഹഹഹ എടക്ക് എടക്ക് ഇങ്ങനെ എന്തോ ഒരു സൗണ്ട് ഉണ്ട്
ആണോ ആഹ ആഹ് അപ്പൊ ചായ കുടിച്ചോ? ചായയൊക്കെ
ആഹ ചായൊക്കെ കു
ആഹ ശരി ശരി എന്റെ കാലൊ
ആയയൊക്കെ അവിടെ ഇടിച്ചിട്ട് പോന്നു നേരെ സ്കൂള് വിട്ടങ്ങോട്ട് പോയ കാരണം അ ഇവിടെയാണെങ്കി ഒരാളുടെ മോന്ത മുറിച്ചു വെച്ചിരിക്കുവാ
അയെന്നാ പറ്റി
ഞങ്ങളിന്ന് നേരെ അങ്ങോട്ട് പോയല്ലോ അവിടെ ചെന്നപ്പോ അവിടേം ഒരു കുഞ്ഞുണ്ടെ ഇവര് രണ്ടുപേരൂടെ വഴക്കുണ്ടാക്കി ഇവന്റെ നഖം അവളുടെ വയറേലും അവളുടെ നഖം ഇവന്റെ മുഖത്തും കൊണ്ടു
ആയ്യോ ആ
ക്കിയതാണേ
ആഹ് ആഹ് ആഹ് ആഹ്
രണ്ടു പേരും ഡാമേജായി
അത് കൊെള്ളാം ഇന്നില്ലാർക്കും പരിക്കാ ഇവിടെ ചക്ക അരിഞ്ഞപ്പൊ അമ്മേടെ കൈ മുറിഞ്ഞു. ഇപ്പൊ ഞാനങ്ങോട്ടെറങ്ങിപ്പോ കട്ടളപ്പടിയെ കൊണ്ടെന്റെ കാലു മുറിഞ്ഞു ഇതേ ചോര വന്നോ ണ്ടിരിക്കുന്നു എല്ലാം ആക്സിഡന്റുകളാണല്ലോ ആഹാ അപ്പോ എല്ലായില്ലേ എല്ലാർക്കും വെറൈറ്റി വെറൈറ്റി ഇൻസിഡന്റുകൾ ഏയ് സൂചയൊക്കെ കേറിയാ നല്ല സുഖാരിക്കുല്ലോ അപ്പം
ആ നല്ല സുഖവൊണ്ടാരുന്നു ആ ഒരു കൊറ ച്ച് സമയത്തിനപ്പം ഈ നഖത്തെ കേ റിയില്ല ഈ നഖത്തിന്റെ സൈഡിലാ കൊണ്ടേ അത് കാരണം രക്ഷപ്പെട്ടു ആ ഒരു സമയത്തെ ഒള്ളായി ആഹ് അപ്പറത്തൂടെ വന്നു.
അതാ ഈ തയ്ക്കാൻ ഇരുന്ന എന്റെ ഒരു ആഹ് എന്റെ ഈ ഒരു പ്രാവശ്യം തൊലിയെൽ കൊണ്ടിട്ട് അങ്ങ് പോയി നഖത്തേലൊക്കെയാണ് ജീവം പോകുന്ന എനിക്ക് തോന്നുന്നു.
നഖത്തെ കൊണ്ട തീർന്നു മ് മ്
ആഹ് പിന്നെ വേറെന്നാ? വൈകിട്ടത്തേക്കെന്നാ അപ്പം?
വൈട്ടത്തേക്ക് മ് ദോശമാവ് ഒണ്ട്.
ആഹ് ഹാ ഹാ
പിന്നെ ഇന്നലത്തെ കപ്പ വേവിച്ച ഇരിപ്പുണ്ട്, കറിയൊക്കെ ഒണ്ട്.
ആഹ് ഹാ ഹാ
നാളെ
ആഹ്
മ്
പോണ്ടല്ലോ അവധിയല്ലേ.
ആഹ് അതെ അതെ.
മ് കൊച്ചിന് വഴക്കുണ്ടോ സ് സ്കൂളിലൊക്കെ പോവാൻ
വഴക്കൊന്നുല്ല.
ആണോ?
മ്
ഉം അത് തന്നെ വല്യ കാര്യം ആഹ്
അവൻ രാവിലെ വല്യ കൊഴപ്പില്ല
ആഹ്
പിന്നെ എഴുന്നേറ്റാ വരുന്നെ ആ ഒരു സമയത്ത് അമ്മേ ഇന്ന് അവധിയമ്മേ എനിക്ക് അമ്മേനെ ഭയങ്കര ഇട്ടവാ അമ്മേയെന്നൊക്ക പറയും
അയ്യോടാ ആഹ് അത് വേ ളാം ആണല്ലേ ആ ഉ ആ മടിയില്ലല്ലോ അതുകൊണ്ട് സാരില്ല
അതെ വലിയ മടിയൊന്നുമല്ല
ആണല്ലേ ആഹ്
ഉംഉം
പിന്നെ മഴ പെയ്തോ ഇന്ന് ആഹ് ചായൊക്കെ കുടിച്ചു ഇന്ന് ഒരു ചക്ക കിട്ടി അതിന്റെ പുറകെ ആയിരുന്നു
ആഹ് പച്ചയോ
ആഹ് പച്ചച്ചക്ക കിട്ടി അപ്പ അത് വേവിക്കാനായിട്ട് ഇച്ചിരി വെളവ് കൊറവാണേ
ആഹ് ആഹ്
അന്നേരം അത് അരിഞ്ഞ്
ഉം അപ്പൊ ഇങ്ങനെ വേകുകേല വേകാതെ ഇങ്ങനെ തോരൻ പോലെ കെടക്കും
ആഹ് അത്രയങ് കൊറവുയില്ല എന്നാ അത്രങ്ങും വെളഞ്ഞുവില്ല ആ ഒരു സ്റ്റേജില് ആഹ് ആ ഇത് പിന്നെ വറത്തില്ല ഇനി അക- ചെറിയൊരു ചക്ക ആയിരുന്നു അത് വറക്കാനായിട്ടൊന്നും മെനക്കെട്ടില്ല ഉം പിന്നെ പിന്നെ ആ പ്ലാവിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ചക്കയാ അതൊണ്ട് വറക്കാൻ കൊള്ളാവൊന്നൊന്നും അങ്ങനെ നോ അറിയത്തില്ല. ആഹ് ഔടെ ചക്കയൊക്കെ ഇണ്ടോ
ആഹ് ഇവിടെ ചക്ക്യോക്കെ ഉണ്ട്
ആണെല്ലേ
ഇവിടെ സ്ഥലം കുറച്ച് ഉള്ളങ്കിലും രണ്ട് പ്ലാവ്ണ്ട് ആ പ്ലാവ് നിറച്ച് ചക്ക ഉണ്ട്
ആ അ ആ ഇവിടെ എൻ്റെ വീട്ടിലും അങ്ങനെയാണെ അ മുറ്റത്തെരു പ്ലാവുണ്ട് പക്ഷെ നിറച്ചും ചക്കയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ചക് ക്കണ്ട് ഈ പറയുന്ന സ്ഥലമള്ളവർക്കാണെങ്കി താഴെ ആ ഇതും അതുപോലെ ആ ഇതും അതേപോലെ എല്ലാം താഴെയാണ് അത് നല്ല വറക്കാനൊക്കെ നല്ല വരിക്ക ചക്കയാണ് കഴിഞ്ഞടു പോയി പിന്നെ ഞാൻ രണ്ട് മൂന്നെണ്ണം പറിച്ചോണ്ട വന്നേ
ഉം
വേറെന്ന കാലങ്ങ് പുകയുന്ന ഞാൻ പറഞ്ഞില്ലേ. കട്ടറ്ളപ്പടി ഒക്കെട്ഞ്ഞ് മുറിഞ്ഞ് വീട്ടിലോട്ട് ഞായറാഴ്ച പോയായിരുന്നു അമ്മ വന്നിട്ടുണ്ടായിരുന്നേ നാട്ടില് പോവാനിട്ട് അമ്പലത്തിലേ
ആഹ് ആഹ് ഹഹ
കൊണ്ടു വിടാനായിട്ട് ഓടി അങ്ങ് പോയി ആ ഓടി ഒന്ന് പോയി അതേപോലെ തിരിച്ചു വന്നു ഇനി നിക്കാനൊക്കെ പോണെങ്കി എങ്ങനെ പോയാലും ഒടനെ ഒന്നും നടക്കേല
ഉം ആ ഇപ്പോഴൊക്കെ പോയി നിക്കുവാണേ ഈ അതാ പറഞ്ഞേ ഇപ്പഴൊക്കെ നിക്കുവാണെങ്കിലേ നക്കാൻ പറ്റ പറ്റൂളു സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞൽ ഒട്ടും പറ്റത്
ആ ഇതിപ്പ അത് പറയും ഇപ്പൊ പറയും ആഹ് കുഞ്ഞിനെ വിട്ട് പിരിയാൻ പറ്റത്തില്ലന്ന് പറഞ്ഞ് ഒട്ട് വേട്ടേ വിടത്തില്ല
പിന്നെ എപ്പഴും ഞാൻ വഴക്കുണ്ടാക്കിയാ പോന്നേ ഞാൻ പറയും ആ ആ
കളിക്കാനും ചിരിക്കാനൊക്കെ തുടങ്ങിയില്ലെ എന്നും കാണുന്നവർക്ക് ഇല്ലെങ്കിൽ വല്യ പാടാ അപ്പൊ വീടൊക്കെ ഒറങ്ങി കെടക്കുന്ന പോലെ തോന്നും
ഇപ്പം ഉണ്ടല്ലോ ആ രാവിലെ എണിക്കുന്നു അ അച്ചിയെ ഉമ്മ എന്നും പറഞ്ഞോണ്ട് എണീക്കുന്ന തന്നെ എന്നിട്ട് രാത്രിക്ക് ആണെങ്കി എന്നും ഏട്ടായി വരുമ്പോ ഒറങ്ങിപ്പോവേ അവൾ ഒരു എട്ട് മണിയാകുമ്പോ എങ്ങനെ പോയാലും ഉറങ്ങും അന്നേരം ഈ പറഞ്ഞ പോലെ എന്നും വന്നിട്ട് എന്നോട് വഴക്കാ നിന്നോട് കൊച്ചിനെ ഇപ്പം ഉറക്കല്ല്ന്ന് പറഞ്ഞി് ഇല്ല അല്ലെങ്കിൽ നേരത്തെ ഉറക്കണം എന്നൊക്കെ പറയും ഇവള് ഇപ്പം ഞാൻ പിടിച്ചച്ച് കടത്തി ഉറക്കാൻ നോക്കും അന്നിട്ട് ഇച്ചരി കഴിയുമ്പോ എണീക്കുവാണെങ്കിൽ കററ്റ് ആണോല്ലോ ഒര് ഒമ്പത് മണിയാകുമ്പം പിന്നെ ഉറങ്ങുമല്ലോ പക്ഷെ ഈ സമയത്ത് എന്നാ കാണിച്ചൽ അവള് ഉറങ്ങത്തില്ല
ഉം അത് ഇച്ചിരുടൊക്കെ കഴിയുമ്പോ പകല് മാത്രം ഒരു ഇച്ചിരി ഉറണും വാവു
ആ അതെ ഇപ്പം അല്ലേലും രാവിലെ ഒന്ന് ഉറങ്ങും ഒമ്പത് തൊട്ട് പത്ത് വരെ ഉറങ്ങും പിന്നെ ഉച്ചയ്ക്ക് ഒരു ഒന്നര തൊട്ട് ഒരു മൂന്നര വരെ കിടന്ന് ഉറങ്ങും അത് ഞാൻ കൂടെ കി കിടക്കണം
അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയില് അതെ അങ്ങനെ നേരത്തെ കുളി കഴിഞ്ഞിട്ട് ഒരു ഉറക്കം ഉച്ചക്ക് ഒരോർക്കം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ
ഇപ്പൊ എല്ലായിടത്തും ഓരോ അമ്മ വിളി കേക്കുന്നുണ്ടല്ലോ
ഏ ഇവിടെയും കിടന്ന് അമ്മേ അമ്മേന്ന് വിളിക്കുന്നുണ്ട് അവിടെ ഹാളി കൂടെ ഇറക്കി വിട്ടേ അവളെ
ഇവിടെ ഇവിടെ ഓരോ ആ ഇവിടെ ഓരോ അപ്പാപ്പ എടുത്തൊണ്ട് അവിടെ പോയിരിക്കുമ്പോൾ പുറത്ത് ഇവിടെ ഇരിക്കുന്ന വേറെ ഏത ഒരു അപ്പാപ്പ അപ്പം വേണോന്ന്
ആ നീ വിളിക്കുന്നോ അയ്യ അയ്യോ ഇതിങ്ങടേക്കെ ഒരു കാര്യം ഉം ഉം പീന്നെ വേറെണാ പിന്നെ നാളെ ഇപ്പെ താമസിച്ചൊക്കെ എണീറ്റാ മതിയല്ലോ മഴ ഇന്നില്ല ആഹ് മഴ ഇല്ലാറ്ന്നെന്നെ നല്ല വെയില
ആഹ് ആഹ്
ഉം മൂടലൊക്കെ ഇണ്ട്. പക്ഷെ മഴയായിട്ട് ഇതുവരെയും പെയ്തില്ല ഇപ്പൊ ഒരാഴ്ചയായി മഴ കിട്ടി ഇട്ട്
ആണൊ
ഇപ്പം തോട്ടത്തിലൊക്കെ വെള്ളം അടിച്ചു കൊടുപ്വാണേ
ആഹ് ഈ മഴ കണ്ടോണ്ട് കൊറെ പേരൊക്കെ കലക്കി ഊറ്റിന്നേ
ആഹ് അതെ അതെ അതെ അടിക്കണോല്ലോ ഞങ്ങളാണെങ്കി ഞായറാഴ്ച ഒഴിക്കാന്നൊക്കെ പറഞ്ഞിരുന്ന. അതിങ്ങനെ ഇരിക്കുന്നു
മാഹ് ഈ കലക്ക് ഊറ്റി കഴിഞ്ഞ അത് പിടിക്കെണെ വെള്ളം വേണോല്ലോന്നെ അയ്നുള്ള മഴ പെയ്തില്ല. എല്ലാരും ഇപ്പൊ വെള്ളം എടുത്ത് കൊടുക്ക്വ എന്ന് പറയുന്ന കേട്ടു
ഉം ആ എന്നാ ഞാനു എടക്ക് വിളിക്കാവേ. കുഞ്ഞും വഴക്കായി തൊടങ്ങി
ആഹ് ശ്
ആഹ് ഓ ശെരി ഉം